ല്ലാ വിശേഷവും.
സുഖാണ് പിന്നെ ആഹ് ചായ കുടിച്ച് ഇച്ച് കുടിച്ചില്ലേ
ആഹ് ചായ കുടിച്ച്. എന്താ കടിയൊക്കെ ഇണ്ടായിന്?
കടി ബേക്കറി ചിപ്സ് പിന്ന ഈത്തപ്പയം ഇണ്ടയ്ന്നു ബേക്കറിന്നേ. അവ്ടെ എന്താ കടി?
ഇവിടെന്ന് മൂത്തച്ചി കലത്തപ്പണ്ടാക്കിന്. അപ്പ അതാ. അത് കൂട്ടി ചായ കുടിച്ചു അങ്ങനെ എന്തെലൊക് ക്കെ കടി ഉണ്ടായാല് ഒരു ഇഷ്ട കുടിച്ചന എല്ലാം ഞാൻ ഇങ്ങനെ മടിച്ചിക്കോ പിന്നോരോ ദിവസം ഓരോ മൂടാ ആ ഓള് ഞങ്ങളെ വീട്ടിൽ തന്നെ നിക്കുന്നു ആ ആ ഒ നല്ലന്നെ
ഒന്നിച്ചാവൂലേ
ആ ഒന്നിച്ചന്നെ ഇല്ല ഇല്ല ഓൽ പോയില്ല ഒരുമിച്ചേന്നെ
ആ പിന്നെ രാത്രിക്കക്കുള്ളതൊക്കെ ആയോ എന്തായിക്ക് ണ് വിടുപണിക്കെ എന്തായിക്കണ
ഓൽക്ക് തറ ഇട്ട് ബെൽറ്റക്കെ വാർത്തിട്ടണ് ഇ നി മേലൊക്കെ എടുക്കാണ്ട് നോക്കിട്ടില്ല നോക്കണംന്നൊക്കെ ഇണ്ട് ഇനി അൽ ആ ഞങ്ങള അടുത്തെന്നെ തൊട്ടടുത്ത് ല്ല എന്നാലും നോക്കിയാൽ കാണുന്ന സ്ഥലം തന്നെയാണ്
സ്ഥലം വാങ്ങിയതാ നിങ്ങക്കുള്ളതാ
ആ ആ അല്ല ഞങ്ങൾക്ക് ഉള്ള സ്ഥലം കുറച്ച് വിട്ടാ അപ്പൊ പിന്നെ അടുത്തൊരു സ്ഥലം കിട്ടിയപ്പോ വാങ്ങിയോല്
ആ നിങ്ങള് ചെറിയ മോനാവൂല്ലേ
ആ ഞങ്ങൾ ചെറുതാ ഞോല വീട് എടുത്ത് അങ്ങോട്ട് മാറി ഞങ്ങൾക്ക് അയിക്ക് മാറിട്ട് പിന്നെ ഇവിടെ വീട് പൊളിച്ച് നന്നാക്കാന്നല്ലേ രണ്ടു നിലന്റെ വീടൊക്കെ തന്നെയാണ് പക്ഷേ നമ്മുക്ക് ഇപ്പത്തെ ഒരു സൗകര്യത്തിനൊത്ത ഒരു വീടല്ല അപ്പൊ പിന്നെ
പയെ മോടലാ ബാർപ്പ
ഇപ്പത്തെ മോഡലാന്നെണ് ഇനി ഇപ്പത്തെ മോഡല് പറഞ്ഞാല് ആദ്യം ഉം താഴണ്ടാക്കി പിന്നെ മേലക്ക് ഉണ്ടാക്കി അ മേലക്കെണ്ടാക്കിയപ്പോ ഇപ്പത്തെ മോഡലൊക്കെ ഉണ്ടാക്കി പക്ഷെ ചെറിയ വീടാണ് ഇപ്പൊ നമുക്കു ഉള്ള സൗകര്യം കുറവാണ് നമ്മൾ എന്തെേലുംക്കെ പരിപാടൊക്കെ കഴിക്കുമ്പോ കുറച്ചൊക്കെ സ്ഥലം മാൻണ്ടേ വീടിൻന്റെ ഉള്ളില് അപ്പൊ അതില്ല അപ്പൊ പിന്നെ ഒന്നാമത് അ ആഹ് പിന്നെ ഒന്നാമത് ഞങ്ങൾ തറക്ക് ബെൽറ്റില്ലാതാ ഒന്നാമത്
ആ
മേലക്കൊക്കെ എല്ലാതു ഉണ്ട് ബെൽറ്റും ലിൻറലും എല്ലാതും ഉണ്ട് പക്ഷെ താറല്ലഞാ അതി
അത് ആദ്യം ഉണ്ടാക്കിയതാവും
ആ അത് ഇ വലി ചെറുതായിന്ന് ഇണ്ടാക്കിയതാ അയിന്റെ പുതിയാപ്പളൊക്കെ അന്ന് ഇപ്പ അത്ര വലിയ ഡേഞ്ചറർന്നുല്ലേൽക്ക് അന്നത്തെ കാലത്ത് ഇപ്പം നമക്കെ ഒരു പേടിയല്ലേ ബെൽറ്റ് ഒക്കെ അല്ലാതന്തെിലും ക്കൊന്നും സംഭവ
ഇപ്പ അത് പിന്നെ അതുംല്ല
ആ അതന്നെ എല്ല എന്തെങ്കിലുമൊക്കെ ഭാവിൽ എന്തെങ്കും ഒന്ന് സംഭവിച്ച് നമ്മുക്കൊരു പേടില്ലേ ആഹ്
ആഹ് ആഹ് ഉറപ്പൂല്ലല്ല ഒരു സാനത്തിനും ഉറപ്പ് ല്ലല്ലോ കല്ല്, മണ്ണ്, പൂയി, പണ്ട്ർഞ്ഞാ മേ ഇത് തന്നെയല്ലോ മണല് തന്നെയല്ലോ ഇപ്പൊ വീട്ടിന് മണലില്ലല്ലോ ഒക്ക ഈ പൂയിം
ആഹ് അതെന്നെ ഇപ്പൊക്കെ ഇതെല്ലെ പാറപ്പൊടിയല്ലേ എല്ലാത്തിനും ഉപയോഗിച്ച അറിയ
ആഹ് കൈലിയ സാധനം ഇന്നപ്പ അളപ്പ വാതിലായാലും കട്ടിലായാലും ജനാലയിലും എത്തിനും ഉറപ്പില്ല
കൊല്ലാം കഴിയുമ്പോൾ ക്കിന് ഓർക്കുത്തം കുത്തിയാണ്ടും ചെതിൽ ഇന്നാണ്ടും
കേടരു ആഹ് ആഹ് അതേന്നെ ഇവിടെ ഞങ്ങള് വീട് വെച്ചത് പിന്നെ ഞമാരൊക്കെ പണ്ടത്തെ ഈ മരം ഉണ്ടാവുമല്ലോ തട്ടിചിലന്ന അറിയാം ആർപ്പിന്റെ അയിന്റെ മരം കൊണ്ട് താണ് വതിലും ജനാതിലും വാതിലൊക്കെ ചേലെ ജനവാതില് പിന്നെ അതൊക്കെറപ ഇണ്ടാവും അയിന്റെ ചട്ടം കൊടു ചട്ടം കൊടുത്തതൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മ ക്കുണ്ടാവും എല്ലാത്തുന്ന് അല്ല പക്ഷെ മുന്നിത്തെ അതില് ഇം സിറ്റ് ഔട്ട്ത്തിയും പിന്നെ ഓഫീസ് ഓഫീസ് റൂമി അതിപ്പോ കാണണ്ട് അത്പ്പോ ചതലൊക്കെ ഇങ്ങനെ വരോട്ങ്ങി ഓഫീസ് റൂമത്തെ തിനെ ചെതല് ആക്കലോട്ങ്ങി അതിന്
ത്ത മോഡലിൽ ണ്ടാക്കും ചേച്ചും.
ആഹ് ആഹ്
ലെ അപ്പൊ മ്മള് ആഹ് കടേന്ന് വാങ്ങ്ണാെക്കെയ്രെലേ ആഹ് ആഹ.
ആഹ പയേമരായാല് ഒരു ഉറ്പ്പ്ണ്ടാാവും പക്ഷെ ഓൽക്ക് അയ്മേ പണിയെക്കാരം തരൂല മുന്ന്ത്തീന് മറ്റെനൊന്നും അത്ര ഇത്ണ്ടാവുലല്ലേ പണി വർക്ക് ഇണ്ടാവൂലല്ലോ മുറ്റതാവുമ്പം വർക്കെയ്യുമ്പോ പിന്നെ ഒൽക്ക്
എത്ര ങ്ങള് വേറെ വാങ്ങി വെച്ചേക്കാരോ
ആ മുന്നിത്തെ വാങ്ങിയത് പറഞ്ഞാല് ഞങ്ങക് ഇബടെ തേക്ക് ഇണ്ടായിന ആ തേക്ക് വെട്ടിക്കാണ്ടേ പിന്നെ അതിന്റെറ ത് വെച്ചതാണ് ശർട്ടും തൊക്കെ
ഇതിലെടുത്താണ്ട് അങ്ങനെ ണ്ടാക്കിണ്ടാവുല്ലേ
ആഹ് തേക്കിന്റെതോണ്ട് അയിന്റെ ജനാതിലും വാതിലുമ്പാഡിം ഒന്നി ഒന്നിച്ച്ള്ളതാണ് സിറ്റഔട്ട്ത്തും മമ്പാടെ ഒന്നിച്ച് അപ്പൊ അതിന്റെ ചട്ടൊക്കെ ആഹ് കൊറോണന്റെ ടൈമില്ലേ ഞാൻ. അഞ്ച്വർഷം കഴിഞ്ല്ലപ്പ കൊറോണന്റെ. ആഹ് ഇങ്ങള് ആര്
വെറോ ഏതോ സ്ഥലം വാങ്ങി ന്നട്ട് പിന്നെ കൊറച്ച് തറട്ട് പി തറവാട്ടിൽ ലറ്ഞ്ഞാല് തറവാട്ടിൽ വേറെണ്ട് പിന്നെ ഇവടെ ചെറിയ മോനെ
ആഹ അല്ല ഇപ്പൊ കേക്കണ്ട് എടക്ക ഇങ്ങനെ മുറിഞ്ഞ കേക്കണ്ട് അതെ ഞാൻ ചോയിചെ
അഹ് എന്ത്ന്നറീല ഈ ഫോൺ ഹസ്ബൻഡിന്റെണ് അപ്പെ അയില് ഫോണിലൊന്നോ വായിച്ച്‌ങ്ങാട് പറയ്‌ നെറ്റ് ചലപ്പോ അതുംണ്ടാവും ഗ്രൂപ്പാളും അതും ഇതൊ ഒക്കെയിട്ട് ലോഡയിട്ടുണ്ടാവും മ്മളെ കൈയ്യ് കിട്ടുമ്പോത്തിന്നേ ഈ ഗ്രൂപ്പും അതുംതൊക്കെ ഉണ്ടായിട്ട് അപ്പൊ പിന്നെ ഒക്കെ ലോഡായി ണ്ട് ഇങ്ങനെ ഓല്
ആഹ് സ്റ്റോറേജും ഉണ്ടാ
പുതൊക്കെ കയറ്റ്യാല് ആ അതില് പല എം ബി ഒക്കെ കഴിഞ്ഞ് വൈഫൈ അല്ല നെറ്റ് ആണ്
ഏഹ് ഏഹ് അയ്ശരി ആ എത്ര ഉപയോഗിച്ചാലും അറയാ അല്ല ഇവിടെ തന്നെ സാധാ നെറ്റന്നെ ഇന്റെ വീട്ടിലൊക്കെ വൈ ഫൈണ്ട്. ഇവിടെ സാധാ നറ്റ് തന്നെ ഉം ഏഹ് ഇപ്പൊ ഒരു വിധ വീട്ടിലൊക്കെ വൈഫൈ ണ്ട് അറിയ.
വൈഫൈ ഇണ്ടങ്കി പിന്നെ മ്മള് പുറത്ത് പോകുമ്പോ നമ്മള് ഫോണിൽ വേറെ പൈസ കെറ്റനല്ലോ?
പൊർത്ത്ക്ക് പോവുമ്പളാണേ അയിന്റെ ബുദ്ധിമുട്ടേ
ആ രണ്ടും പാട്യാവുമ്പോ പിന്നമ്മക് ഇഞ്ഞിപ്പോ പൊർത്തിക്ക് പോണ്ട അമ്മള് വീട്ടിലായാലും മ്മക്ക് കിട്ടൂല വേറെള്ളോല്
ആ ശേ വീട്ടിലാകുമ്പോ വേറെ ന്നുണ്ട് ഞമ്മള് ഇതില് കയറ്റോ ഒന്നര ജി ബിയ ഒക്കെല്ലേ കിട്ടൊള്ളു. ആ ഒന്നര ജിബി ഞമ്മുക്ക് പേരെ തയ്ച്ചാതെയ്യൂല്യ പ്രത്യേകിച്ച് കുട്ടളൊക്കെണ്ടാവുമ്പോ.
ആഹ ആഹ അതന്നെ അങ്ങനെ.
ഈ കുട്ടികളൊക്കെ ഇങ്ങനെ യൂട്യൂബിലോ അവധി ഇതൊക്കെയിട്ട് ഇ ഷർട്സ് തി ഷോർട്സ് ഒക്കെ കണ്ടാേ വേമ പോവല്ലോ. നെറ്റ് എം ബി തീരുവാ അപ്പം. പിന്നെ ഞമ്മളൊക്കെ ഫോണിട്ടുക്കുമ്പോക്ക് പിന്നെ ഇണ്ടാവൂല പറയാ പക്ഷെ വൈഫൈ ആയാല പ്രശ്നം ഉണ്ടാവുല്ല എത്ര ഉപയോഗിച്ചാലും അറിയാ.
തൗപ്പ് ഉണ്ടാവൂലാ.
ആഹ് അതന്നെ ആഹ് അതെ.
രാ രാവിലെ ആവുമ്പോ ഞമ്മക്ക് പണിയും തെരക്കും ആയിക്കാരം.
ആഹ് അതന്നെ അതന്നെ പിന്നെ ഇപ്പം നമ്മള് ഒഴഞ്ഞിരിക്കണ നേരം പറഞ്ഞ വൈകുന്നരൊക്കെല്ലേ പറയാ.
എന്താ രാത്രിക്കേക്കേ?
പിന്നെ. രാത്രി ഇവിടെ രണ്ടു നേരത്തിനുള്ളതും കൂടി ഒരുമിച്ച് വെക്കലാ. പിന്നെ അങ്ങനെ പണിയില്ലാ പറയാ. രാത്രി ഉച്ചക്ക് ഉണ്ടാക്കിയതന്നെ മീൻകറി മറ്റേ മത്തിക്കറിണ്ട് തേങ്ങ അരച്ച് വെച്ചത്. പിന്നെ ചോറും പപ്പടം പൊരിച്ചതും. ഇപ്പതാ ഇന്നലെ മത്തി കറിയും, ഉപ്പേരി ഒക്കെ ഉണ്ടാക്കീനി. ഓരോ ദിവസം ഓരോ മാതിരി പറയാ പിന്നെ അങ്ങനൊക്കെ. ഒരു ഊര്. ഹസ്ബന്റിന് ഉമ്മയുണ്ട് ഉപ്പ ഇല്ല ഉപ്പ മരിച്ചതാ.
ആഹ് ഇവിടെ ഹസ്ബന്റിന് ഇമ്മേ ഇപ്പേ ഇല്ല പിന്നെ കല്യാണം കൊ കഴിച്ചുമറ്റാനില്ല അപ്പൊ ഞങ്ങള് മൂത്തഛന്റെ വീട്ട്ക്കാണ്. കല്യാണം കഴിച്ചു കൊടുക്കണുണ്ട്.
ഏഹ് അയ് ശെരി പിന്നെ ഇങ്ങള് അവിടുന്ന് പിന്നെ അതിന്റെ ശേഷം ഇങ്ങള് വീട് എടുത്ത് മാറിയേക്കാരം.
ആഹ് തറ അവിടെ ഞങ്ങള് കൊറച്ച് നിന്ന്. ആഹ് ആഹ് ഇമ്മേ ഇപ്പേ ഇല്ലേയ്ന് പിന്നെ ഇവല്. മുത്തച്ന്റെ വീട്ടി ലെന്നു ഓല് വേറെ വീട് വച്ച് കാണ്ട് നിന്നതാണ് പിന്നെ. തറവാട് ഇണ്ട് തറവാട് ഇബൽക്ക് തന്നെയാണ്.
ഏഹ്.
അവിടെ പിന്നെ നമ്മളൊറ്റക്കായി നിക്കാനും പിന്നെ പയേ വിടോക്കെ വലിയ വീട്ന്നെ . എന്നിട്ട് വലിയ വീട് . ന്റെ.
ഏഹ് അയ് ശരി ഏഹ്.
ക്കൊക്കെയുള്ള അത് പിന്നെ കവുങ്ങ്, വെറ്റില ഒക്കെ ഒക്കെ ഉള്ള ഒരു കാ ഏരിയിലാണ് ആർ
ച്ച് കൊ
ആഹ് അപ്പൊ ഈ കൊതുകിന്റെ ശല്യക്കെ ഉണ്ടാവൂലെ നല്ലോണം ആ അങ്ങനത്തെ സ്ഥലത്തൊക്കെ. ആഹ് വെറ്റിലയൊക്കെ അറിയാം അയ് എങ്ങനെ.
ആഹ് അങ്ങനെയാകുമ്പം ഞമ്മക്ക് എടുത്തൊന്നു വീട് ഇ . അയിന് ഞങ്ങള് അവിടെ നിന്നിട്ടില്ല.
ഏഹ് അയ് ശെരി.
അത് അവള് വേറെ ആൾക്കാർക്ക് ഇബലെ ഇപ്പയും ഇപ്പ ഒള്ളാ അന്ന് ഇപ്പൊക്കെ ഇണ്ടാക്കിങ്ങാണ്ട് ഓലയിന്അത്. ഉള്ളി ചലിച്ച് ഇതാകുല്ലേ ഇപ്പൊ വേറെ. ഉള്ള ആൾക്കാര്ക്ക്. ഓ
ഏഹ് അയ് ശരി.
ഓലേ ഇപ്പ ഒള്ളന്നൊക്കെ ഓല് തന്നെ ഇണ്ടാക്കും ഓലേ വീട്ടില് ഇ ഇപ്പ അത് പുറത്ത് കൊടുത്തിട്ട് അങ്ങനെ ഒക്കെ ആയിട്ട്.
ഏഹ്.
അപ്പൊ ആ വീടില് പിന്നെ ഇവലെ തൊടെന്നൊള്ളൂ ഒരു ടും പിന്നെ നിറച് തൊടു ആയിറ്റ്
ഏഹ്
അപ്പമ്മക്ക്പേട്യാവും എട്തൊന്നും അയൽവാസി
ആഹ്
കുട്ട്യാളൊന്നുല്ല കൊർച്ച് ദൂര് പ്പൊ നമുക്ക് ഒറ്റക്ക് അവിടെ നിക്കാഞ്ചൂല ആളും പാളൊക്കെ ണ്ടങ്കികൊയപ്പല്ല്യ
ആഹ് ആഹ് പിന്നെ സ്കൂള് മദ്രാസൊക്കെ കുട്ട്യളെ ചേർത്തുമ്പൊക്കെ കെദിയെടുയിക്കാരല്ലേ ലോങ് ആയിക്കാരല്ലേ ങ്ങ ക്ക് ദൂരംണ്ടാവും
വീട് വെച്ചിട്ട് ഇപ്പം വീട് വേറെ സ്ഥലം വാങ്ങിക്കാണ്ട് വെ ഇഞ്ഞ്പ്പോ ഔടെട്ത്താല് അമ്മക്ക് പേട്യാവൂലേ സ്ഥലവ്ടെണ്ട്
ഏഹ്
ആഹ് സ്ഥലം അവ്ടെണ്ട് അപ്പൊ മാ നീര് പിന്നെ ലോങ്ങെറ്റെല്ലാ വീട് അയൽവാസികളില്ല പിന്നെ ഈ വെറ്റിലകോടിന്റെ ഉള്ളില് നമ്മളൊറ്റക്കാവുമ്പോ പേട്യ അങ്ങൻത്താെര് ബുദ്ധിമുട്ട് കൊറേ സ്ത സ്ഥലണ്ടായിട്ടേ
ആഹ് ആഹ്
ഇവലെ
ആഹ് അപ്പൊ കാെ കൊറേ വല്ല്യാെരു സ്ഥല്ത്ത് ഒരാള് മാത്രം ഒറ്റപ്പെടുമ്പം ഭയങ്കെരെ ഒര് ആഹ് ഒരു കാട്ടിലൊക്കെ ഉള്ള നിക്കണ ഒരു ഫീലല്ലേ അറിയ
രണ്ടും വേറെ പോയിക്കാണ് ഇതിന്റെ അടുത്തല്ല ഓലക്കെ വേറെ സ്ഥ
ഏഹ് അയ്ശരി ഏഹ്
വീടച്ചിട്ട് പോയിക്കാണ് എട്ത്താണ മ്ക്ക് കൊഴപ്പില്ല്യാ ന്നാ പിന്നെ എട്ത്തേന്നെ
ആഹ് അയ്ശെരി ഇങ്ങക്ക്ങ്ങനെ ട്രിപ്പൊക്കെ പോവാൻ ഇഷ്ടള്ള ആളാ ഇങ്ങള്
അങ്ങെനെ ആയിറ്റ് പിന്നെ ഞങ്ങിള്ങ്ങട്ട്ങ്ങനെ പോന്നേ ആ കൊറോണ ടൈം
ആഹ്
പിന്നെ
ആഹ് ആഹ്
ഏഹ് അയ്ശെരി ആഹ്